ക്ക്‌ നെല്ലെ.
ആഹ് കേൾക്ക്‌ന്ന്ണ്ട് നൽ നല്ല മ- നല്ല മഴ വെര്ന് ണ്ട്.
ആഹ് ല്ല മഴ വര്ന്ണ്ട് വടെ മഴൻ തോർന്നു അടു- ത്ത മഴ പെയ്യാൻ തൊടങ്ങുണൊ ള്ളു. മഴക്കാലല്ലേ? യട്ടെ മഴക്കാലല്ലേ പറയാ.
അതത്.
ഉം. ഒന്ന് കൊർച്ചേ ഒന്നും തോർന്ന് കിട്ട്യ ലെ തുണിയൊളൊക്കന്ന് ഒൺക്കാന്ന്.
പിന്നെ ആഹ് ത്.
ഉം.
ഞ്ഞൊക്കേണീ കുട്ട്യാളൊക്കെ ഈ തോട് നല്ല മഴൊക്കെ വരുമ്പളെ. തോട് അങ്ങൻത്തൊക്കെ ഈ കുളിക്കാനു തിനൊക്കെ പോകുമ്പൊളൊക്കെ ഒരു പേട്യാണ്.
ആഹ് ആഹ് അയ് ശരിയാ മഴങ്ങനെ വഴുക്കലാണയി. വഴിക്കലും ചളിയൊക്കെ ആകുമ്പഴേ മ്മക്ക് വീട്ടിലന്നെ വഴിക്കണു. എറങ്ങുമ്പളെ മുറ്റത്ക്കൊക്കെ എറങ്ങുമ്പ തന്നെ വഴിക്കല്ലേ?
ആഹ് ത്.
ഉം അതൊക്കെ നോക്കുമ്പോ മ്മള് ഉള്ളിലന്നെ ഇരിക്ക്യാനും പറ്റില്ലല്ലോ. പൊർ- ത്ത് കെർങ്ങണ്ടേ പൊർത്കെർ ങ്ങാതിരിക്കാൻ വയല്ലോ.
ആഹ് അതന്നെ.
പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
സ് മെന്തങ്ങനെ പോണ്ട് കു കൊഴപ്പൊന്നുല്ലാതെ പോണ്.
ആഹ് മഴ കാരണൊന്നും എർ ങ്ങാനും തോന്നുന്നില്ലല്ലേ പൊ റത്ത്ക്ക്.
ആഹ്.
എറങ്ങാനൊന്നും തോന്നുന്നില്ലല്ലോ മഴയത്ത്.
ആഹ് അതന്നെ.
ഉം ഞാന് വിളിക്ക്യന്ന് വിചാരിച്ചിരിക്ക്യാരുന്നു കൊർ ച്ചുസായി വിളിക്ക്യാൻ വിചാരിക്കുണു. പിന്നെങ്ങനെ മറക്കും, പിന്നെങ്ങനെ മറക്കും പറയാ.
ആഹ് ആഹ് അയ്ന് ഞാനും തന്നെങ്ങട്ട് വിളി- ക്കണം വിളിക്കണംന്ന് വിചാരിക്കും പിന്നെപ്പോന്നർഞ്ഞാല് ഈ ചെൽപ്പോ ഒര്- സിം എങ്ങനെച്ചിട്ടാ സിം ഒരിക്കാ അതാണെങ്കി. ചെൽപ്പോ ചേലോല് മാറ്റ്യാൽ ഞമ്മൾ അട്ച്ചോക്യ കിട്ടൂല്ല.
ഇല്ല്യ ലേ ആഹ്.
ഉം അങ്ങക്ക്‌ന്നലൊരു. പരിവാടി ണ്ടായിരുന്നു വൈകുന്നേരത്ത് അപ്പൊ ഞങ്ങളങ്ങനെ പോയി ഔട്ന്ന്. ബീഫ് ബിരിയാണിക്കെരുന്നു. അ കഴിഞ്ഞ് വന്നപ്പോത്തിനൊക്കെ പത്തര ആയിര്ന്നു ട്ടിലത്ത്യം.
ലെ സമയായിലേ ഞാനെന്തിനാ വിളിക്ക്യാ വിചാരിച്ചെന്നറിയോ? അവിടെ ഡാൻസ് ക്ലാസ് ണ്ടല്ലോ നിങ്ങടെ അവിടെ.
ആഹ്.
ഡാൻസ് പഠിക്ക്ണത് അപ്പൊ അവിടെ എന്തൊക്കെ - ങ്ങനെണ്ട്ന്നൊക്കറിയാ വേണ്ടിട്ടെ കുട്ടീനെ ചർ.
ആഹ് ആഹ്. ആഹ് ആഹ് കൊഴപ്പൊന്നുല്ല ഇൽ ഇല്ല കൊഴപ്പൊന്നുല്ല. ടീച്ചറൊക്കെ ഉഷാറെന്നേണ്.
ഉഷാര് കുട്ട്യോളൊക്കെ ണ്ടോ വടെ.
ആഹ് കുട്ട്യളൊക്കെ ണ്ടയ്.
കുറെുണ്ട് അല്ലേ
ഉം കൊറെുണ്ട്
ആ ഒരു സെൻ എങ്ങനെ ഇട്ടവർക്ക് വീട്ടിൽ തന്നെയാണ അത് പഠിപ്പിക്കുന്നത്
ആ അത് ആ വീട്ടിൽന്നെയാണ്
വീട്ടിൽ തന്നെയണ അല്ലേ ഇവിടെ അങ്ങനെ ഒരാൾ പറയാനായിട്ട് അവിടെണ്ട്ന്നത് അപ്പൊ പിള്ളേ ഞാൻ അതിന്നു എന്നെ വിളിക്കണംന്ന് ഇങ്ങനെ വിചാരിച്ചത് അത് ചോക്കാന് നമക്ക് ഡാൻസ് കളിക്കാൻ
ടീച്ചറൊക്കെ നല്ല ടീച്ചറാണ് കുട്ടികളെല്ലാം പഠിപ്പിക്കും അയിനൊക്കെ ത താല്പര്യംണ്ടില്ലേ കുട്ടിക്ക്
ഇണ്ട് അവൾക്ക് ഡാൻസിനോട് നല്ല താല്പര്യം അപ്പ എന്നാ കുറച്ച് എവിടെൊക്കെ ചോദിച്ചു നല്ല പൈസുണ്ട് അതാണ് ഇവിടെ ഡാൻസ് പഠിപ്പ പക്ഷെ അവട നല്ല പൈസ ഞങ്ങൾ ചോദിച്ചപ്പോ നല്ല പൈസ അരങ്ങേട്ടൊക്ക ആകും പ നല്ല പൈസ കൊറയണ്ട അവര് അപ്പൊ അതൊന്നും നമുക്ക് ചെിലോടത്തപ്പ ക ഇവിടെ കമ്മിയാന്ന് പറയുന്നത് കേട്ടു നിങ്ങളുടെ അവിടെ അപ്പൊ ഒന്ന് കൊറച്ച് ദൂരാണ്
ഒന്നുല്ല
ഇല്ലല്ലെ കൊറച്ച് ദൂരെന്നുണ്ടെങ്കിലും പൈസ കുറച്ച് കമ്മിയ ആണെങ്കിലേ നമ്മള അരങ്ങേറ്റ മറ്റക്ക ആകുമ്പോ നല്ല പൈസ വരുണ്ട് ഇത്ര ദക്ഷണ കാര്യങ്ങളും ഒക്കെ ആയിട്ടേ കു കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാടകക്ക് ഇരിക്കണ്ടേ
ആ അത്
അപ്പൊ അതിനൊക്കെ നല്ല പൈസ അമ്പതിനും കൂടുതൽ വരുണ്ട് കറിയണേ
ആഹ
അരങ്ങറ്റത്തിന ഓരോന്നിനും ഓരോ അരങ്ങേറ്റത്തിന നമൾ ഒരുമിച്ച് കേറലല്ലോ എല്ലാ അതും കൂടെ അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് കേയറ്റാന്ന് പറഞ്ഞു അപ്പൊ അത് ഓരോന്ന് ചെയ്യുമ്പോഴും അങ്ങനെ പൈസ എത്ര ഏകദേശം ആവുംന്ന് പറഞ്ഞു
ഉ
അപ്പൊ പിന്നെെന്നാ താല്പര്യം ഉണ്ട് നമ്മള് പൈസ വിചാരിച്ചട്ട് പഠിപ്പിക്ക പഠിപ്പിക്കണോ വേണ്ടയോ പഠിപ്പിക്ക ക്കണോ വേണ്ടേ എന്നുള്ളതിലേ ഇങ്ങനെ എക്കണ കുട്ടികൾ പഠിക്കും പഠിച്ചാൽ നല്ലതാണ് പിന്നീട്വർക്ക് ഉപകാരമാണല്ലോ ഇപ്പൊ നമ്മള് കൊറച്ച് പൈസ ചെിലവാക്കിയാലും വേണ്ടില്ല അവിയൊക്കെ ഒരു സമയ ആവുമ്പോ അതുകൊണ്ട് ഉപകാരം അവരിക്ക ഇണ്ടാവൂലോ നമ്മള് കാരണം അവര് പഠിച്ചില്ലന്നൊരു ഇത് വേണ്ട അപ്പൊ അങ്ങനെ എന്തേലും എന്തേലും ചെയ്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കണംന്ന് വിചാരിക്കണ്ട് അത് ശനി ഞായറാണോ ക്ലാസ് എന്താണ് ഡാൻസ്
ആ് ആ അത് ആഴ്ചയില് ഉണ്ട്
രണ്ടു ദിവസം ഉണ്ട് ശനി ഞായറും ആ ശനി ഞാറ ആകുമ്പോ കുഴപ്പമില്ല സ്കൂൾ ഉണ്ടാവില്ലല്ലോ
ആ അതെ
സ്കൂളില്ലാത്തത കൊണ്ടാവകുമ്പോ വൈകുന്നേരം വരെ ഉണ്ടെങ്കിലുംഴപ്പില്ലല്ലോ രണ്ട ദിവസ ഉള്ളച്ചാലും
അതന്നെ ആഹ് അതുതന്നെ പിന്നെ ചില കുട്ടികൾക്ക് വേമ്പാടിക്ക വേമ്പാടും പടിയും ചെലോൽക്ക് പിന്ന ഇങ്ങനെ കുറച്ച് താമസം പിടി
താമസം പിടിക്കും അതന്നെ അതാ പ്രശ്നം കൊഴപ്പില്ല ഡാൻ കുറേച്ചെ കളിക്കുണ്ടാവും പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിക്കുന്നു ഇപ്പ എന്താന്ന് അറിയില്ല നമുക്ക് ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് നമ്മള് സ്കൂളുള്ള പരിപാടികൾക്കൊക്കെയെ കൂടുതലൊക്കെ ഉണ്ട് അപ്പൊ അതിന് സമ്മാനം ഒക്കെ കിട്ടലുണ്ട് അതിപ്പാ അതുപോലെയല്ലല്ലോ നമ്മള് നൃത്തം പഠിക്കുമ്പോ വേറൊരു ഇതാണല്ലോ അതില് മുദ്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ മുദ്രകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ
ആഹ്
ഇവിടെ കളിക്കണ പോലെ അല്ലല്ലോ
അതെ
അപ്പൊ പിന്നെ അതൊക്കെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാരം കൊറച്ചൊക്കെ ആയി കഴിഞ്ഞാ അവര് തന്നെ പഠിച്ചോളി ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലേ പിന്നെ ചെറിയ പ്രായാണല്ലോ അപ്പൊ പിന്നെ അവർക്ക് കയ്യും കാലും ഒക്കെ വഴങ്ങും ഇതൊക്കെ ചെയ്യൂല്ലോ മുദ്രകളായാലും അവർക്ക് ഇരിക്ക നമ്മുക്കൊക്കെ ആണെങ്കിൽ പഠിക്കണെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാ നമുക്ക് സമയത്തൊന്നും ആരും പഠിപ്പിക്കാൻണ്ടാർന്നില്ല ഡാൻസ് ഒന്നേ ആരും ഉണ്ടാർന്നില്ല പഠിപ്പിക്കാനോ പൈസ ഇതാക്കാനൊന്നും ആരും ഉണ്ടാർന്നില്ല ഇപ്പൊ നമ്മുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കാലും കൈയും കൊണ്ട് വെരുവെന്നൊന്നുമില്ല എന്ന് വെച്ച കാല് വേദനയും ഇതൊക്കെയായിട്ടേ നമ്മുക്കിപ്പോ അവര് പഠിക്കട്ടെ വിചാരിക്കയാണ് അവൾക്കും താല്പര്യാണ് അത് പിന്നെ ചെയ്തോട്ടെ എന്നുള്ളത് നമുക്ക് പറ്റാവുന്നോടത്തോളം നോക്കും
എന്തേലുംഒക്കെ ഉണ്ടെങ്കിൽ വലുപ്പത്തേലിൽ ആയാലും വേഗം പടിഞ്ഞു കിട്ടും
പടിഞ്ഞു കിട്ടും ആഹ് പിന്നെ അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പഠിപ്പിക്കാന്നുള്ളതിൽ ശനി ഞായറും ആയിരുന്നെങ്കി സൗകര്യായിർന്നു അങ്ങനെ വിചാരിച്ച ചിലോട്ത്ത് ബുധനോ അങ്ങനെ
പ്പിച്ചാ മതി ഉം കൊഴപ്പൊന്നുവില്ല ടീച്ചറും കൊഴപ്പൊന്നുംല്ല നല്ല തന്നെയാണ്
കുട്ട്യോൾ ഉണ്ടെങ്കിൽ പിന്നെ കുറേ കുട്ട്യോൾ ഉണ്ടെങ്കിൽ വിചാരിക്കാം നമുക്ക് അവടെ ടീച്ചർ നല്ല പെരുമാറ്റം റ്റാവുങ്ങൊണ്ടാണല്ലോ നേരെ പഠിപ്പിക്കണൊണ്ടാണ്ല്ലോ മറ്റെ കു ട്ടോള് വെര്ണത്
ഉം ചെല ടീച്ചർമാരൊക്കെ സ്ട്രോങ് ഒക്കെ ഉണ്ടെങ്കി കുട്ടികൾക്ക് ഒരു വെറുപ്പയേക്കാലത്ത് നല്ല ഒരു ടീച്ചറാണ്
തെറ്റിച്ചു കഴിഞ്ഞാ അടിക്കലുവാ അപ്പൊ തന്നെ കുട്ടികൾക്ക് ആകെ ദേഷ്യവും ഈ ഡാൻസ് നമ്മുടെ മടുക്കും വേഗം അവര്ക്ക്
അതെ
ഡാൻസിന്റെ മടുത്തുന്നുള്ളതിലിത്തവര്
ആഹ് അതെ
ആ വല്യയ കൊഴപ്പൊന്നുണ്ടാവില്ല കുട്ട്യോളൊക്കെ ഇണ്ട്ന്നല്ലേ പറഞ്ഞ അവിടെ ല്ലെ
ആ ആ കുട്ട്യാളക്കെണ്ട് കൊഴപ്പൊന്നുല്ല
ഇണ്ട്ല്ലേ യൂണിഫോമോ അതൊക്കെ നമ്മൾ വേടിക്കേണ്ടി വരും വാണെങ്കിലേ
ഉം അതൊക്കൊ പിന്ന ടീച്ചർ പറിം എങ്ങനക്കേണന്ന് അപ്പൊ അയിനൻസര്ച്ചിട്ടേ
ആ പോണ്ടരൂല്ലേ യൂണിഫോമൊക്കെ ചെലപ്പോവിട്ന്ന് ഇട്ടണ്ട് ഉണ്ടാവൂല അവര് അളവെടുത്ത് അടിക്ക ഉണ്ടാവരിക്കല്ലെ
തന്നെ ആഹ് അത് ഓരോട് ചോയിച്ചാലറിയാ. ഓരോ കുട്ട്യാക്കിഞ്ഞ് ചെൽപ്പോ നമ്മ റെഡിമെയഡ് എടു ത്ത കൊള്ളാതെ അങ്ങനൊക്കെണ്ടാവുമ്പോ ശീലെടുത്ത്കാണ്ടേ
ആഹ് കൊർച്ച് ലൂസൊക്കെ വേണം തോന്നുണു മറ്റേ ടൈറ്റ് ആയിട്ടുള്ളൊന്നും പറ്റില്ല തോന്ന്ണ്ട് കൊർച്ച് ചെറിയൊരു ലൂസൊക്കെ വേണ്ടെ ഒരു ഓരോന്ന് ങ്ങ് തിരിയും തൊക്കെ ആവുമ്പളേ
ആഹ് ആഹ്
അതൊക്കെപ്പെ എന്താ ആഹ്
നമ്പർ എവിടുന്നേലും കിട്ടോ അവരുടെ ആ ടീച്ചർടെ
ആ നമ്പർ ഞാൻ തെര്ണ്ട്
തരാ ആ ഇണ്ടാവൂല്ലേ കയ്യി ല്ണ്ടാവൂല്ലേ
ആഹ്
ആഹ് അപ്പൊതന്നെ ഞാനത് ചോക്കാൻ വേണ്ടീട്ടാണ് വിളിക്കാൻ വിചാരിച്ചത് പിന്നെതങ്ങനെ മറന്നു
പിന്നെഞ്ഞ് കൊർച്ചൂസം കഴിയട്ടെ. ഇഞ്ഞ് പ്പൊ വെക്കേഷ ഇതിന്റെ സമയൊക്കെ സ്കൂൾ പൂട്ടട്ടെ അപ്പൊ പിന്നെന്നാ പൂട്ടിക്കഴിഞ്ഞ കൊർച്ചൂസണ്ടല്ലോ പൂട്ടി കഴിഞ്ഞാ കൊർച്ചൂസം കൂടെ അധികം കിട്ടൂലോ അപ്പൊ അങ്ങനെ വിചാര്ച്ചു അപ്പൊ പിന്നതങ്ങനെ മറന്ന് വിളിക്കണംന്നൊക്കെ വിചാരിച്ചു പിന്നേണ് ഇപ്പോ ഇയ്യ്ങ്ങട്ട് വിളി ച്ചപ്പളാണ് അയിൻ്റെ കാര്യം ഓർമ്മവന്നത്
ആഹ് അതെ
കൊഴപ്പൊന്നൂല്ലാലോ ടീച്ച്റവിടെ
ടീച്ചർ കൊഴപ്പൊന്നുല്ല
ഇല്ല ആഹ് അപ്പൊ ചെല ടീച്ചർമാരൊക്കെ നല്ല ഇതാവോയ്. ഞങ്ങളെ വീടിന്റവിടൊക്കള്ള ടീ നല്ല തെറ്റിച്ച് കഴിഞ്ഞാലേ മ്മ ചെയ്യണത് സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാ കാൽമിക്കും യൊക്കെ വന്ന് അടിക്കില്ലേ പക്ഷെ നമ്മള് ശരിയാക്കാനാണ് ചെയ്യ്ണത് നമ്മക്കതൊരിതാണല്ലോ വേദന സഹിക്കണ്ടേ അപ്പൊ കുട്ട്യാക്ക് ചെലപ്പളെയ് രണ്ടൂസം പോയാ ചെലപ്പോ ആ ടീച്ചർ തല്ലോ അവര് ണ്ട് തിരിച്ച് പോരൊന്ന് അറിയില്ലല്ലോ
ആ അത്
അപ്പൊ എന്തായാലും ടീച്ചർ വല്യ കൊഴപ്പല്ലെ പിന്നെ ഇവിടക്യക്കാന്ന് വിചാരിക്കണ്ട് ഇന്ന് എന്തായാലും നമ്പർണ്ട്ന്നല്ലേ പറഞ്ഞ
ആഹ് നമ്പറുണ്ട് നബർ തെരണ്ട് പിന്നെ കുട്ടിക്ക് കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ലില്ല കൊഴപ്പൊന്നുവില്ല മഴക്കാലം ഇണ്ടാവും പനി ഇതൊക്കെ ഇണ്ടാവുന്നു പിന്നതൊക്കെ മാറി പിന്ന കൊഴപ്പൊ
ഉച്ചക്കൊക്കൊറങ്ങൂലെ
ആഹ് ഒറങ്ങും ഇപ്പൊ പിന്നെ വല്യ കൊഴ പ്പല്ല്യ പനിയാവും കൊർച്ചൂസം ഉം അപ്പയതങ്ങനെ
അ നിയ്യ്
ഉം
നല്ല ഡോക്ടർമാരൊക്കെ കാണിച്ചാലൊക്കെ
ആ ഹ് ഒരു ഒരായിചതോളണ്ടായിരുന്നു ഇവിടെ പനി
ആഹ്
ഇന്നങ്ങന ക്ഷീണവും കരച്ചിലൊക്കെ ആയിട്ടേ പിന്നെ അങ്ങനെ പോയി മാറി ഒരു വിധത്തില് എന്തായാലും എന്ന ശരി എന്ന ഞാനഅയച്ച ഇതാ നമ്പറ്
ആഹ്
അവരെന്തായാലയി
എന്നാ ശരി ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണണ്ട്
ആഹ് ശരി